എന്തൊക്കെ വിശേഷ ഉം
ആ ഇവിടെ നല്ല വിശേഷം അവിടെയോ
ആ ഇവടീം നല്ല വിശേഷം സുഖാണ് എന്താ ഫ്രീ ആയോ ഇപ്പൊ
അതെ ഫ്രീയായി രാവിലെ കുട്ടികള് സ്കൂളിൽ പോയി ഹസ്- ഹസ്ബൻ്റ് ജോലിക്ക് പോയി അത്യാവശ്യം ജോലിയെല്ലാം ഒതുങ്ങി
ആ ആ ഇവിടെ അങ്ങനത്തന്നെ പിള്ളേര് സ്കൂള് പോയി
ഉം
നച്ചറച്ച ചെറിയൊരു മോളുണ്ട് ഓളെ ഉറക്കാണ്
ആ ഉറക്കായില്ലേ
ഉം വെയിലൊക്കെ ഉണ്ടോ
ഫുഡൊക്കെ റെഡി ആയില്ലേ
ആ ഫുഡ് ഒക്കെ റെഡി ആയി എല്ലാവർക്കും ചോറ് കൊണ്ടുപോകാനെ കൊണ്ട് രാവിലെ ഫുഡ് ഒക്കെ റെഡി ആകും
ആ ആ ഹസ്ബൻറ് എന്താ വർക്ക് ചെയ്യണ്
ഹസ്ബൻ്റ് ഒരു കടയിൽ മാനേജരായിട്ട് അതെ ആ ഇവിടുന്ന് കുറച്ച് ദൂരം പോണം എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്ര
ആ ആ ആ അത്രയേ ഉള്ളൂലേ
ആ അതെ അതെ
ഉം ഉം വീട്ടില് വേറെ ആരുണ്ടാവില്ല നിങ്ങള് മാത്രാവുല്ലേ
അല്ല അല്ല അമ്മേം അച്- ഹസ്ബൻ്റിന്റെ അമ്മയും അച്ഛനും ഉണ്ട് ആ അവിടെയോ
ഇവിടെ ഉം പിന്നെ ഉമ്മണ്ട് ഉപ്പണ്ട് ഒരു എളച്ചനുണ്ട്
ആഹ്
ഈ വീട്ടില് മറ്റൊരൊക്കെ മുത്തച്ഛന്മാരുണ്ട് അവരൊക്കെ വേറെ പോയിണ്ട്
ആഹ്
ഉം ഇങ്ങട്ടെന്താ സ്പെഷ്യൽ എന്താ ഫുഡിനൊക്കെ
ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ ഇന്ന് കുട്ടികളൊന്നും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ ഒന്നും വെച്ചിട്ടില്ല പിന്നെ സാധാ നമ്മള് വെക്കുന്ന കണക്ക് മീൻകറിയും രസം അമരം പയറ് ചക്കക്കുരുവും കൂടെ തോരൻ തീയല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെയോ
ഇതെന്നെ കൊണ്ടു പോവാ
പിള്ളേർ രാവിലെ ചോറ് കൊണ്ടോവും ചമ്മന്തി കാരറ്റ് മീൻ വേണം മീൻ ഭയങ്കര ഇഷ്ടവാ രണ്ടു പേർക്കും ആഹ അതുകൊണ്ട് മീൻ വറുത്ത ആ മീൻ വറുത്തതും മെഴു രട്ടിയും തോരനും ഒക്കെ ആട്ടു പോവും രാവിലെ ച
ആഹ് ആഹ് ആഹ്
ഭയങ്കര ഇഷ്ടവാ എത്ര കൊടുത്താലും ഇഷ്ടമാണ് വറുത്ത് കൊടുക്കണം ആഹ് അളെ കുട്ടികളൊ ക്കെ എങ്ങനെക്കയാ എത്രയിലൊക്കെ
കുട്ടികളൊക്കെ ചെറുത്‌ പിന്നെ എൽ കെ ജിയിൽ ചേർ ത്തിട്ടേ ഉള്ളൂ മറ്റിന ആ മ റ്റേന് ഒന്നര വയസ്സ് ആയിട്ടുള്ളൂ
ആഹ്
ഉം
ഇവിടെയാണെങ്കിൽ ഒരാൾ അഞ്ചാം ക്ലാസ്സിലും ഒരാള് മൂന്നാം ക്ലാസ്സിലും മൂത്ത ആള് പെൺകുട്ടിയും ഇളയാള് ആൺകുട്ടിയും
ആഹ് ആഹ് ആഹ് എന്നിട്ട് പഠിത്തം ഒക്കെ എങ്ങനെയുണ്ട്
ആ മൂത്ത ആക്ക് പ്രശ്നം ഒന്നുമില്ല എല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോ ചോദിക്കും പക്ഷേ എളേയാള് അങ്ങനല്ല എളേയാക്ക് എപ് എപ്പോഴും കളിക്കണം പഠിക്കാൻ വേണ്ടിയിരിക്കാനാണ് കഴിയുകല്ലങ് മ ടിയാ പഠിക്കാൻ എഴുതാൻ അയിനാ അപ്പുറം മടി മ് മ് ആൺകുട്ടിയായതുകൊണ്ടാവും ആഹ ആഗുട്ട കുട്ടികളാവുന്നത് കൊണ്ടാ തോന്നുന്നു അങ്ങനെ
എയാണ് എഴതാനൊക്കെ വെച്ച് ഴിഞ്ഞാൽ ക്ഷീണിച്ച് കൈ വേദന കാല് വേ പറണ ഇഹ്
ആഹ ഇവിടെയും അങ്ങനെയാണ് വിശപ്പ് ഒരു
എത്ര വ
അതെ മ് ഇവിടെ അങ്ങനെന്നയാ അതെ വലിയ സൈക്കിളൊ
ആ പൊതുവെ അ ആഹ് പൊതുവേ ആൺകുട്ടികളെ ക്യാരക്ടർന്നെ
അതെ പക്ഷെ അവര് നമ്മള് പെൺകുട്ടികോള് പഠിക്കാനിരിക്കുന്ന കണക്കു ഒത്തിരി നേരം ഇരിക്കേണ്ട പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ അവര് രുച്ചിരി നേരം ഇരുന്ന് പഠി
അ ആ അതാണ് പ്രശ്നം അതന്നെ ഇപ്പ ങ്കര മടിയാണ്
അതെ ഞാനാണെങ്കി ഇവ സ്കൂളി പി ടി എ മീറ്റിങ്ങിന് ചെല്ലുബം ടീച്ചർ എന്റെടുത്ത് പറയും യ്യോ ആ നല്ല പോലെ പാ മാത്‍സ്ന് മാത്‍സ് ബാക്കിയുള്ളതൊന്നും അവ എഴുത് ത്തില്ല മാത്‍സ് മാത്രം അവന്നല്ല പോലെ പഠിക്കും പഠിക്കുംന്ന് പറയാം അന്നേരം അ സാധാ നമ്മള് ദാ എന്തെങ്കിലും കണക്കുകളൊക്കെ കൂട്ടാൻ ഇട്ടു കൊടുത്താല് നമ്മളിപ്പോ അമ്പത്തിമൂന്നേ പ്ലസ് ഇരുപത്തിരണ്ട എക്കെ എഴുതാൻ നേരെയല്ലേ ടീച്ചറെ എഴുതിട്ടുകൊടു നമ്മള് താഴെ താഴെ എഴുതിയിട്ടല്ലേ കൂട്ടുന്നെ ഇവൻ ത അത് താഴയിലോട്ട് എഴുതേണ്ടേന് മടി ഒ മടിയുണ്ട് അവ ആ നേരെ തന്നെ കൂട്ടി ശിഷ്ട ഇട്ട് എഴുതി വെ കതുകൊണ്ടാ ടീച്ചറ് വാ മാക്സിനു ഭയങ്കര ബുദ്ധിമാനാന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ മടികൊണ്ടാന്നു അതെ
ഉം ഉം ഉം ഉ ഏതായാലും നല്ലോണ്ണം പഠിക്കട്ടെ അതെ എന്താ അവിടെ മഴൊക്കെ ഉണ്ടന്ന് ഓ ജോലിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ
ആഹ ഇവിടെന്ന് മഴയൊന്നുമില്ല നല്ല വെയിലാണ് തുണി ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ എല്ലാം രാവില കഴുകിയിട്ടു
ആ ആ ആ അതെ വിട് ആ വിടേ അങ്ങനത്തൻ ഇവിടേ അങ്ങനെത്തന്നെ നല്ല വെയിലാണ് മഴേന്റെ ഒരു ഇതൊന്നുംല്ല്യ. എങ്ങനെ വെള്ളക്കെണ്ടോ അവിടെ?
ആ ഇവിടെ വെള്ളം ഒണ്ട് ഉം ഇവിടെ നമ്മള് രണ്ട്മൂന്നാല് അടുപ്പിച്ചൊരാഴ്ച മഴ പെയ്താലീ ഊറ്റെറങ്ങുവല്ലോ. അങ്ങനെയുള്ള സ്ഥലാ കെട്ടോ അതുകൊണ്ട് ഷ്ടം പോലെ വെള്ളംഒണ്ട്.
ആ ആ വെള്ളത്തിനൊരു ബുദ്ധിമുട് ട്ടും ഉണ്ടാവില്ലല്ലേ? വേനൽക്കാലത്തോ എങ്ങനെയ വെള്ളം ഒണ്ട് ണ്ടോ.
ആ അന്നേരോം വെള്ളംഒണ്ട്. ഉം വെള്ളത്തിനും ബുദ്ധിമുട് ട്ടില്ല. അവിടെങ്ങനെയാ?
ഇവിടേം കൊഴപ്പൊന്നുല്ലത്യാവശ്യം വെള്ളഒക്കെ ഒണ്ട്. വള്ളല്ലേ? എങ്ങനേലും.
ആ
ങ്ങളെന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ?
ഇല്ലില്ല ഇല്ല കുട്ടികളൊക്കെ സ്കൂളിപോയിട്. പ്പ വെറുതെ വീട്ടിലിരിക്കുകയല്ലേന്തിനെങ്കിലും ഒക്കെ പോണോന്നുണ്ട് അന്നരം പറയുന്നത് എന്തെ കുട്ടികളൊക്കെ ഇച്ചിരൂടെ ഒന്ന് വളർന്ന് അവര് സ്വന്തവായിട്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ നോക്കാറായിട്ട് എന്തിനെങ്കിലും പോയാ മതിന്നാ പറയുന്നത്.
ആ ആ
ഇവിടെ ഇളയവന് ആളാണെങ്കില് നമ്മള് ചോറ് കഴിക്കാനും ഒന്നും അവന് വെളമ്പിയൊന്നും കൊടുക്കണ്ട അവന് വിശക്കുവാണെങ്കിൽ അവൻ വെളമ്പിയൊക്കെ കഴിക്കും. അവന്റെ എല്ലാ കാര്യങ്ങളും അവ ഒറ്റക്ക് ചെയ്തോളും, ആ, പക്ഷെ പഠിക്കാൻ മാത്രേ ഒള്ളൂ മടി, മൂത്ത ആള് നേരെ തിരിച്ചാണ്, അവള് പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മള് പറയൻ അ ബാക്കി എല്ലാ കാര്യത്തിനും കുളിക്ക് പല്ല് തേക്ക് തലേലെണ്ണ തേക്ക് ആ എല്ലാം ഞാൻ പറയണം അങ്ങനെയ. വെശന്നാ പോലും എടുത്ത് കഴിക്കില്ല ആ നേരത്തേ പോകും. കുളി
ആ ഏ എത്രയ അഞ്ചരേനല്ലേ? മ്
ആ അഞ്ജിലും ഒരാള് മൂന്നിലും
ആഹ് ആഹ് ട്യൂഷൻ എങ്ങനെ കഴിഞ്ഞിട്ടോ സ്കൂള് കഴിഞ്ഞിട്ടും ഉം ഉം
ഇവിടെ തൊട്ടടുത്ത വീട്ടിലാ ട്യൂഷൻ ഞങ്ങടെ ഒരു ബന്ധുവ
ഏ ഇങ്ങനത്തെ എന്താ പിള്ളേരൊക്കെ ഉണ്ടോ അവിടെ ട്യൂഷൻ
വേറെ അത് വേറൊരു വീട്ടിലോട്ട് പോയാ ട്യൂഷൻ എടുക്കുന്നേ അതുകൊണ്ട് അവിടെ പോയി ട്യൂഷൻ എടുത്ത് കഴിഞ്ഞിട്ട് വന്നി ഒരാറു മണിയൊക്കെ ആവുമ്പോഴാ ഇവർക്ക് ട്യൂഷൻ ആറ് മണി തോട്ട് എട്ട് മണിവരെ
ആഹ്
ഉം
അപ്പൊ രാത്രിയാവും ചുരുക്കത്തിൽ ഇവിടെ എത്താനല്ലേ
ആഹ് അതെ അതെ തൊട്ടടുത്തായൊണ്ട് കൊഴപ്പമില്ല തൊട്ടടുത്താ വീട് അപ്പുറോം അപ്പുറോം ആഹ്
ഉം ഉം
എന്താ വെച്ചു അവിടെ കറികളൊക്കെ
കറി മുതിര താളിപ്പാണ്
ആഹ് ആഹ് പണ്ടൊക്കെ കഞ്ഞി മുതിരൊക്കെ അല്ലെ കഞ്ഞീടെ കൂടെ മുതിര തോര
വണ്ടാ റില്ലേ എവിടെ വാപ്പക്ക് ഇഷ്ടാണ്
അതെ ആഹ് ഇപ്പം ഇപ്പഴത്തെ കുട്ടികൾക്ക് ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം ഒന്നും അ അത്രൊന്നും വെക്കില്ല
അ ആഹാ
അ
ഇവിടെ കുട്ടികൾക്കും ഇഷ്ടാട്ടോ ഉപ്പേരി കറിയക്കിയ ഇഷ്ടല്ല ഉപ്പേരിയാക്കി മുളക് കുറച്ചിട്ട് ഉപ്പേരിയാക്കിയല്ലോ വച്ച്‌ തോമിച്ചാല് ആഹ് ആഹ് അങ്ങനാകുമ്പ രസണ്ടാവല്ലോ ഇഷ്ടള്ളോർക്ക് കൊഴപ്പല്ല അല്ലാത്തവർക്ക്
ആഹ് അതെ ആഹ്ഹ് എന്നാൽ നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ കഞ്ഞി മുതിരയൊക്കെ കുടിക്കുവായിരുന്നു കേട്ടാ ന്തോ തോനയും കുരുമുളകൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കുവല്ലോ ആ അന്നേരെ കുടിക്കും ആഹ ഇപ്പോഴും ഇഷ്ടാണ് ഇപ്പ കുട്ടികളൊന്നും കഴിക്കാത്ത കൊണ്ട് അങ്ങനെ ഇവിടെ വെക്കാറില്ല പിന്നെ അമ്പലത്തിലൊക്കെ പോകത്തില്ലേ അന്നേരം ഈ കഞ്ഞിയുടെ കൂടെക്കെ ഇട്ടും അന്നേരൊക്കെ കഴിക്കാറക്കെ ഒക്കെയണ്ട്
ഉ ഉം വൈകുന്നേരത്തിന് എന്താ ഫുഡൊക്കെ ഒന്നിച്ചു വെക്കാറല്ലാണോ എങ്ങനെ
അതെ അതെ ആ ഒന്നിച്ചു വെക്കും പിന്നെ ഇപ്പൊ പ്രായമായവർക്കെല്ലാം ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെയല്ലേ അതുകൊണ്ട് ആ ഇവിടുത്തെ അമ്മക്ക് മാത്രം രാത്രിയില് ആ അതെ അമ്മക്ക് മാത്രം രാത്രി അതെ അതെ പിന്നെ ഇവിടെ ആഹ ഇവിടെ എല്ലാവർക്കും രാവിലെ പഴങ്ങഞ്ഞിയാണ് ഇഷ്ടം
ആഹ
ന മാത്രം കാപ്പി ഉണ്ടാക്കും അച്ഛനും ബാക്കി അമ്മെ എല്ലാരും പഴങ്ങിയായിരുന്നു
ഏ ഇല്ല അവ തന ആക്കല്ലേ
അതെ എല്ലാവർക്കും അതായിരുന്നു ഇഷ്ടം പിന്നെ ഇപ്പ അമ്മക്ക് ഷുഗർ ആയൊണ്ട് അമ്മ അങ്ങനെ കഴിക്കത്തില്ല പിന്നെ കുട്ടികൾക്കും അമ്മ അച്ഛനും മാത്രം ഉണ്ടാക്ക ഞാനും ഹസ്ബൻഡറും ഒക്കെ രാവിലെ പഴകി വിടിക്കും
ആ ആ അതോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ച്ച് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ
അല്ല കുട്ടികൾക്ക് വേണ്ടേ സ്കൂളിൽ പോന്നെനെ കൊണ്ട്
ആ ആഹ്
ആ
അവർക്ക്ന്താ ഇഷ്ടം എങ്ങനെയാ
അവർക്കന്ന് പറഞ്ഞാൽ മോ ആ മോള് മാത്രമേ ഉള്ളൂ എന്തുവാ പഴങ്ങഞ്ഞി ഒന്നും കുടിക്കാ റ്റത് പക്ഷെ മോൻ ഇഷ്ടട്ടോ അവൻ സ്കൂളില്ലാത്ത ദിവസഓക്കെ രാവിലെയും വന്നി എന്നിട്ട് പറയും പഴകഞ്ഞി താമേ കുടിക്കെട്ട എന്ന് പറയു
ഏ അത്ക്ക ഇഷ്ടല്ലേ ആ മോക്ക് തല്ലെ കടി ഐറ്റെംസ് അനുസരിച്ചുള്ള കറി വേണ്ടേ
ആ അതെ അതെ അവക്ക് ഇഡ്ലി സാമ്പാർ ദോശ കപ്പയും കറിയും പുട്ടും കടലക്കറിയും അങ്ങനെയൊക്കെയള്ള പുട്ടുതിന്ന ത്തില്ല ഉപ്പ്മാവ് തിന്നത്തില്ല അങ്ങനൊരു പ്രത്യേക പെണ്ണ അത് അവന് പശേ ഇതൊന്നും കുഴപ്പില്ല അതെ അതെ അവന് പാ അതൊന്നും കോഴ പ്പുല്ല പുട്ടാണെങ്കിൽ കഴിക്കും ആ എന്ത ഉപ്പ്മാവ് അവ ഏറ്റൊ ഇഷ്ടം എനിക്ക് ന്നാ ഉപ്പ്മാവ് കണ്ടുടാ
ആ ആ ഒരാക്ക് പറ്റുന്ന ഒരാക്ക് പറ്റൂല്ലാല്ലാ എല്ലാതേസ്ഥിതിതന്നെയല്ലേ എ എന്തെങ്കിലും ഉണ്ടാക്കിയ പറ യുദ്ധം ഉണ്ടാക്കിയത് വേറെ അതിന്റെ നേരെം ഓപ്പോസിറ്റ് അത്ണ്ടാക്കി കൂടെന്ന പിറ്റേന്ന് അത്ണ്ടാക്കിയ ചോദിക്കുഇത് പറയും ഇത് വേണ്ട അതാ വേണ്ടതന്ന് ആ ഞമ്മടെ എന്താണ് ആ അതെ നമ്മള് ഉണ്ടാക്കണല്ല നേരെ ഓപ്പോസിറ്റ ആണ്
ആ എന്നെങ്കി ശരി ഞാൻ വിളിക്കാവേ
ഓക്കെ എന്നല്ല് എന്നശരി
ആ ശരി